ഓ
ആ എന്തൊക്കെയിണ്ട്
എന്താ നല്ല നല്ല വി ശേഷം സുഖായിട്ടിരിക്കുണു ഫുഡൊക്കെ കഴിച്ചിരിക്കാണോ
ഇല്ല ഇന്ന് നോമ്പുണ്ട്
ആ ആണോ ആണോ പിന്നെ എന്താ വേറെന്തൊക്ക കേ വിശേഷങ്ങള്
ഒക്കെ നല്ലത് നിങ്ങൾ ഫുഡ് കഴിച്ചോ
ഇല്ല ഫുഡ് വെച്ചിട്ടില്ല ഉം ഉള്ള് കഴിക്കാറാവണേള്ളൂ ഇന്ന്മ്മക്ക് ലേറ്റ് ആ നേരം വൈകിപ്പോയി അവിടെ മഴയുണ്ടോ
ല്ല്യ
നല്ല വെയിലാണ് ഇവിടെ മഴ വെയിലെന്നെ ആരുന്നു ഇതുവരെ ഇപ്പൊ ഒരു ചെറുതായിട്ട് ഇങ്ങനെ മഴക്കാർ കാണുന്നുണ്ട് പെയ്യാനുള്ളൊരു ചാൻസൊക്കെ ഇണ്ട് ഉം ഫ്രീ ആയിട്ട് ആണല്ലേ അപ്പൊ പിന്നെന്താണ് അപ്പവിടെ മഴ അ ഉ ല്ല്യ രണ്ടുമൂന്നുസായി ദിവസായിട്ട് ആ ശരി പിന്നെ ആ ആ ആ അത് ശരി
അവിടെല്ല മയെകുംലേ
ഇല്ല ഇവിടെ മഴയൊന്നുംല്ല ഇന്ന് ചെറുതായിട്ടൊന്ന് രാവിലെ ചാറി ചാറി പോയിന്നല്ലാതെ ഇപ്പൊ ഒരു മഴ കാറിന്റെ ഇകൊതോരു ഇത് കാണണ്ടാ ചെയ്യുമ്പൊക്കത് വെയിലായി വരൊന്നും അറിയില്ല വെറുതെ ഇരിക്കുമ്പോ എന്താ ചെയ്യാ ചെയ്യാറ്
ഏ അങ്ങനെയൊന്നുല്ല ഫോണ് ഫോണ് കളിച്ചുത്രക്കു
ഫോണില് സ്ക്രോളി
ആ
അധികം എങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഫോണില് കാണാ
വീഡിയോസ് അങ്ങനൊയിട്ടോന്നുല്ല അങ്ങനെ അധികയിട്ടൊന്നും അങ്ങനെ കാണറില്ല
ആ അഹ് ശരി ആ
ട്രോളെയ്ത്ങ്ങനെ പോവാ
ആ അഹ് ശരി ഞാനങ്ങനെ ഞാനത് യും കാണാഈ മോട്ടിവേഷണലായിട്ട്- ള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ അതൊക്കെ ആ
എന്തെങ്കിലും ഉണ്ടെങ്കി അപ്പൊ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും ഇതിന് പറ്റെ പറ്റെ ഉണ്ടെങ്കിലൊക്കെ
ആ ആ ആ ആ അയ്ശരി ഉം
ന്റോ എന്തിന്റെലൊക്കെ ഉണ്ടങ്കി എന്താന്ന് ഫുഡ്ണ്ടാക്കി
ഇന്ന് ഫുഡ്ന്ന് പറയാന് പ്രത്യേകിച്ചൊന്നുല്ല ഇന്നപ്പോ ഒരു തട്ടിക്കൂട്ടല് കറിയൊക്കെല് ഇനിയിപ്പോ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആവണോണ്ട് നമുക്ക് ഇന്നൊക്കെ അത്ര തി ന്നുള്ളരിത്
ആ
ഉം പിന്നെ എന്താപ്പ പറയാ എന്നിട്ട് കുട്ടികൾക്ക് സ്കൂൾകുള്ളതൊക്കെ എടുത്തോ?
ഇല്ല എടുത്തിട്ടില്ല മ് സ്കൂൾക്കുള്ള ബാഗും കൊടെ ടെണ്ട് പിന്നെപ്പിഞ്ഞി സ്കൂൾനെന്നെ കിട്ടൊല്ലോ പുസ് ക്കെ
ആഹ് അപ്പ പിന്നെ അത് മതി
പുസ്തകമാങ്ങാന് പിന്നെ പെൻസില് ഇങ്ങനത്തെ കളറ് അങ്ങനത്തെ ക്കൊ വാങ്ങാണ്ട്
അല്ല അപ്പൊ ആദ്യം തന്നെ വാങ്ങിക്കുന്നില്ലേ നോട്ട്ബുക്ക് ഒന്നും
ഏഹ് നോട്ട് ബുക്ക് വാങ്ങിച്ചിന്ന് പുസ്തകം കിട്ടയില്ലല്ലോ
ആഹ് അത് ശരി ആഹ് അപ്പൊ വ കിട്ടുമ്പോ തന്നെ വാങ്ങള്ളൂല്ലേ
കൊണ്ട് തേ വാങ്ങ
വാല വാങ്ങപ്പോ പഴയ പോലും അല്ല ആദ്യന്നൊക്കെ പറഞ്ഞ അതൊരു രസ തീർന്നു ഇന്നലെ കുട്ട്യേളെ കൂട്ടിട്ട് പോയി വാങ്ങല്
ആ തവില്ലെ അതാ അവിടെ അങ്ങനെ ഞങ്ങൾ പോവലില്ല ഇവ്ട്ന്ന് ന്റെ ഹസ്ബൻഡ് അങ്ങനെ കൊണ്ടന്നരാ വാങ്ങനെയൊക്കെയണ് അല്ലെ ഞങ്ങള് കടയിൽന്ന് ഇത്ര നോട്ട് പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് കടയിക്ക് കുട്ട്യേളെ പറഞ്ഞേക്കു ബുക്ക് സ്റ്റാൾ ആ ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ട്
ആ അഅ് ശെരി ആ ആ ഏ
ക്ലാസ് തൊടങ്ങി ട്യൂഷനായതൊണ്ട് അപ്പോ അവന്ന് ടൂഷ്യന് ടങ്ങി ഓൻ ടെസ്റ്റ് ബുക്ക് നോട്ട്സ്തകൊക്കെ വാങ്ങി ന്പ്പോ തുറ തുറക്കണ ആ ഇപ്പൊ യൂണിഫോമൊന്നും ഇപ്പൊ ഇക്കുറി കിട്ടീ ഇല്ല
ആ അശരി ആ ആ ആ ആ പിന്നെ പ്പ ഈ മഴ ക്കാവുമ്പോ പിന്നെ തൊ തുണികള് തീക് താവാ ഒണ്ങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവല്ലേ
ആ ആ വായി വായിക്കാൻ തുടങ്ങിയ ബുദ്ധിമുട്ട് തന്നെയാണ്
ഉം പക്ഷെ ആ വാഷി മിഷീൻഉണ്ട് അപ്പൊ അയില് ഒണക്കും ഒണക്കീട്ട് ഒണ നമ്മള് പൊറത്തോ ഉള്ളില എവിടെലും ഒക്കെ ഇടും പി ആ തട്ടിയാ മതി പക്ഷെ എന്നാലും നല്ല പോലെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സ് സ്മെല്ലാവും
ആഹ
ഉ ഒരു ഒരു പാടിഷ് ഹല്ലാവല്ല
ആ കംഫർട്ട് ഉപയോഗിക്കാറുണ്ടോ
കംഫർട്ട് അങ്ങനെ ഉപയോഗിക്കൊലോന്നില്ല പിന്നെ ലിക്ഡിന്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലേ നമ്മുടെ മിഷ് ഷീൻ ഒഴിക്കുമ്പോക്കെ അത് നല്ലൊരു സ്മെല്ലാണല്ലോ
കംഫർട്ട് ആ നീല കംഫർട്ട് ഉണ്ടല്ലോ അത് നല്ല
ആ അത് കൊറ് ച്ച ഊരുമ്പോ കൊറെ ബെള്ളം ഊരു എ ഡ്രസ്സ് ഊരുമ്പോ ഒന്ന് ഒഴിച്ചാ മതില്ലേ
ആഹ ഒരുതി തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഒയ് ഒയ്ക്ക തേ ഇപ്പളും ഞാൻ കർട്ടനൊ ഒക്കെ ഇപ്പളും കൈകിട്ടത് അത് ഇപ്പളും അ മണത്തോക്കന്നെ മണാ
ആ ശരി ഏ ശരി പക്ഷെ എന്നാ ലിക്വിഡിന്റെ സ്മെല്ലൊക്കെ പിന് ണ്ട്പോവൂലേ
ആവുവോ
അത് സത്യം ശരിയാ. പിന്നെ, അല്ല അങ്ങനെന്തേലും? കംഫർട്ട് എന്തേലു ഒക്കെ വാങ്ങേണ്ടി വരു ഇനി ഇപ് മഴക്കാലായിക്കഴിഞ്ഞാ അതിനൊരു ഉയിം ആ അതല്ലെങ്കി ഒരുമാതിരി സ്മെല്ലാണൽ ലോ ഒണങ്ങീട്ടില്ലെങ്കി. ആ നമുക്കങ്ങോട്ട് പിടിക്കൂല്ല. പിന്നെ ഈ കോട്ടന്റെയൊക്കെ ഇപ്പോ ഡ്രസ്
ആഹ്. ഉം. ഞങ്ങക്കാണെ ഇത് വാഷിംഗ് മിഷ്യനും ഇല്ല്യ. അപ്പ പിന്നെ അങ്ങന്നെ ചെയ്യണ്ടി വരും. കണ്ടിരോരോന്ന് നമു കൊൺ, രാത്രിയൊക്കെ ആ രാത്രിയാ കെടക്കുവാ ആ നല്ല പണിയാ. ആ പൊറത്തിടുങ്ക് പിന്നെ പൊറത് ത്ത്ന്ന്‌ ആലുന്നിട്ട് വാർപ്പിന്റെ സൈഡിലായിട്ട് ഇങ്ങനെയിടും എന്ന്ട്ട് പിന്നെ ഉള്ള്ക്ക് ആ ഉള്ളില് കെട്ടിയ ആ കയറ്ണ്ട്. കോണിക്കൂടില്. അപ്പൊ അവിടെ ഇടും. പിന്നെ അവിടുന്ന് അർജന്റ് ഇപ്പ എന്തെങ്കില് നമ്മള് കടക്കണ റൂമേണ്ടാ ഫാനേതായാലും നമ്മളിട് അല്ലേ ഏത് മഴയായാലും ഫാന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കണല്ലോ? ആ അപ്പം രാവിലേക്ക് ഒണങ്ങി കിട്ടു
ആഹ് അത് ശരിയന്നെ. അങ്ങനെന്നെ. ഉം. ഇല്ല നമ്മളും അങ്ങനെയൊക്കെ തന്നെ ഉള്ളില്. ഉം ആൾക്കാര് കാണുമ്പോളു ഒരുമാതി തിരിയാണ്
ആ അതന്നെ അപ്പൊ, ആ ഉള്ളില്. അപ്പം ഇങ്ങ് ഊരിയാ ല് ഊരി വെക്കും കയറും ഇതൊക്കെ ഊരിവെക് അപ്പംപ്പം ഒണങ്ങി കിട്ടുവല്ലോ?
ആഹ് അതെ അതെ അതെ
വരൂല്ലല്ലോ
അതൊന്നുല്ല. ഞാന് പിന്നെ അതേപോലെ തന്നെ ഉള്ളി കോണി കൂടില് കെട്ടി കേറണം.
ആഹ്. ഏ അയലയച്ചിട്ട്ട്ടൊന്നുല്ല. അയല് വേറെ വാ കെട്ടിയേക്കാ പൊറത്തക്ക് വാങ്ങിയാട്ട്. നമുക്ക് ഇന്യും ആവശ്യം വരുവല്ലോ എപ്പളും കെട്ട് ട്ടാന് ആള്ണ്ടാവൂല്ല
അതുണ്ടാവില്ല ശരിയാണ് പക്ഷെ അവ നമുക്ക്ങ്ങനെ ഉള്ളിന്ന് ഇങ്ങനെ നോക്കി കാണും അപ്പൊ നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ കാണുമ്പോൾ ഒരു ഇതില്ല ആപ്പോ പിന്നെ ഞാനത് ഒഴിവാക്കിനി ആവശ്യ ശ്യം വരുമ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു റേ ഒരു എന്താ സീലിന്റെ ഒരു സാധനണ്ട ഓണക്കുന്ന ഡ്രയർ ആ ആ ഇല്ലാ അത് വാ ഞാൻ വിചാരിച്ചു അത് വാങ്ങിയാൽ ങ്ങിയാലോന്നലോയ്ക്കിണ്ട് കാരണം കുറെേ ആളൊന്നും ഇല്ല തോണ്ട് നമുക്ക്‌ അതും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം
ആ
അങ്ങനെ ഉണക്കിയാലും മതിയല്ലോപ്പം നമ്മക്ക് തുണി ഒണങ്ങികിട്ടല്ലേമാണ്ടു അത്പ്പോ നമുക്ക് ആവുമ്പം വെ വച്ചാല് പൊറത്ത് വെയില് കൊണ്ട ഉണക്കണംന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പുറത്ത് കൊണ്ട്പോയി വെക്ക ഏഹ അങ്ങനെന്നെ കൊണ്ടപോയി വെക്കാം അകത്തുന്ന് അകത്തും അങ്ങനും വെക്കാം എന്നാ പിന്നെ ഈ അയൽ ഇങ്ങനെ കെട്ടാൻ നടത്ത
ഏ അത് ഇങ്ങൾ വാങ്ങി വാങ്ങിണ് ലെ
ഇല്ല ഞാ വാങ്ങിയിട്ടില്ല ഇപ്പൊ വാങ്ങാനുള്ളൊരു പ്ലാൻ ഉണ്ട് മനസ്സിലിങ്ങനെ വിചാരിക്ക്ണ്ട് അത് വാങ്ങണംന്ന് എന്നാൽ പിന്നെ കോണിക്കൂടിലാണെങ്കിൽ ആ മേലെ അവിടെ കൊണ്ടോയി വെ
ആ ആവശ്യം കഴിഞ്ഞ ഇട്തച്ചാ മതിയല്ലോല്ലേ
ച്ചാ മതിയല്ലോ അങ്ങനെ ചെ പിന്നെ ഇങ്ങനെ ഇത് അയല് കെട്ടി ചെൽപ്പം കാണാ നന അയിലാണെങ്കിൽ ഇത് പൊട്ടിച്ചാടണ്‌ അതാണ് അപ്പഴാണ് നമു പ്രാന്ത്‌ പിടിക്ക ഈ പൊട്ടിച്ചാടുമ്പോണ്ടല്ലോ അത്ങ്ങട്ട് പിന്നെ ന നനവോട കൊണ്ടയി
ഓൾത് ഞാ പൊട്ടിച്ചു പൊട്ടിച്ചു ആയിൻ്റെ അയ്ച്ചെന്ന് പിന്നിം പണിട്ടി
ആദ്യക്കന്ന് പിന്നെ അത് ഊരിണ്ടാക്കി രം ഇപ്പൊള്ളരു ദേഷ്യം വരാനുണ്ടമുക്ക് ഏ അതോ അങ്ങനെയൊന്നും അങ്ങത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലപ്പത്തോണ്ട് പിന്നെ ഇത് വാങ്ങിച്ചാണങ്കിലെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ പോണു പിന്നെ എന്ത പറയാം ഇന്നാ നി എന്താ നി നോമ്പാണന്ന് പറഞ്ഞപ്പം ഫുഡ് എന്താ ഇനി ഇണ്ടാക്ക
ഫുഡന്ന് പത്ത് രൂരൂടെ പോയി വാങ്ങി കൊണ്ടരാ കൊണ്ടന്ന് ഇപ്പൊന്നുല്ല പത്തിരി ഇണ്ടാക്കണം
ആഹ കറി നിങ്ങള് തേങ്ങ അരച്ചിട്ടാ കറി വെക്ക മൊളക് കറി മൊളക് കറി വെക്കൂല അയ്ക്ക്
ആഹ് മൊളക് കറി കൂട്ടലുണ്ട്
ആ പക്ഷെ പ
ഇവിടെ ഹസ്ബന്റിനൊക്കെ തേങ്ങ അരക്കണതാണ് ഇഷ്ടം അത് മുളക് ഇട്ടാല് ആ അത് ആ ആ ഒരു പച്ചള്ള പോലെക്കും പറഞ്ഞാണ്ടെ ഓൽക്ക് ഒരു മുറ്റിലിങ്ങനെ കിട്ടണം റൊണാൾഡോവ് തോനെ കറി വാണല്ലോ മൊളകിടല് പറ്റൂല തേങ്ങാവുമ്പം തേങ്ങ അരച്ച് പാർന്നാൽ കുറു ആ കുറുകിയ കറി മാണം ആ കൊറച്ച് ഉണ്ടാക്കീട്ടും കാര്യല്ല വറ്റൽ മോളക്ടും കുറുകിയ കറിയാവുമ്പം വർ കൊഴപ്പല്ല്യാ പക്ഷേ തോനാളാകുമ്പോ ആ കു ആ ഉം കുട്ട്യേൾക്കൊക്കെ വെള്ളം നല്ലോ വാണം
ശെനോ ആ ശരി അല്ല നോമ്പൊക്കെ നോറ്റാമ്മക്ക് പിന്നെ നമ്മള് നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു നമുക്ക് തടിക്കണ്ടെ ഒരു സുഖാണ് ല്ലെ ഈ വയറിനൊക്കെ ഒരു എന്താ പറയാ ആ കൊഴുപ്പൊക്കങ്ങട്ട് പോയിട്ട് വയറൊക്കെങ്ങട്ട് ങ്ങീട്ട്ണ്ടാ ശരിക്കും നല്ല നല്ലൊരു അതാണ് നമുക്കൊരു അസുകോണ്ടാവില്ലടി നോമ്പ് തൊടങ്യാ നോമ്പ് തൊടങ്ങി കഴിഞ്ഞാ പിന്നെ ഊം അതെ അതെ അതെ ആ നോമ്പെടുത്തു കുട്ടികൾക്കൊന്നും അങ്ങനെ പറ്റാത്തതോണ്ട് അവര് നോമ്പെട്ത്ത്
ഏ ഇവര് ഇവിടന്നൊക്കെ കുട്ടികൾ തരാ നോമ്പ് ഞാൻ നോൽക്ക്ണ്ണ്ട് പറഞ്ഞിട്ട് ട്ടൊക്കെ നീപ്പിച്ച് പിയി നോ വാക് പ്പാണേ അങ്ങോട്ടായ് ചെയ്ത നാലേ ത്മാലായ്ലെ നാലേ നാൽപ്പീന് ജയ് ബാങ്ക്
ആഹ് ആഹ്
ഹും ആ ആഹ് അവടെ മക്കക്കൊക്കെ എതാ കൊട്ത്തോ സ്‌
ആഹ് ആ സ്കൂൾക്ക് അവരൊക്കെ വല്യേ കുട്ടികള പിന്നെ അവര് ഡന്നെ അവര് സ്കൂള് തുറന്നാൽ നി പോകുമ്പോ അങ്ങനെ വാങ്ങാവും ചെയ്യാ
ആ ആ
ആ അപ്പൊ പിന്നെ നമ്മള് ഇട് ക്കണ്ട ആവശ്യന്നുല്ല അവർക്ക് പറ്റിയത് അവര് ഇട്ക്കും നമ്മള് പൈസ കൊടുക്കും അത്രന്നെ അവര് വേണംട്ടോന്ന് ആ ആ പെര്ന്നാക്ക്ള്ള ഡ്രസ്സൊക്കെ പ്പൊ വാങ്ങി
ഹും എല്ലാരും എല്ലാരൂടി പോയി ഇട്ക്കാറാണോ അതോ എല്ലാരൂടി
ആ എല്ലാരും കൂടെ പോയിര്ക്കും ഞങ്ങള് ആ കുട്ടികള് കൂട്ടി പോയിര്ക്കും പിന്നെ അല്ലെങ്കി അവരൊറ്റക്കും പോകൂട്ടോ വല്യ കുട്ടികളായതൊണ്ടന്നെ അവരൊറ്റ പ്പോ പോയിട്ട് അവർക്ക് വേണ്ടത് വാങ്ങിട്ട് വെരും അതൊക്കെ ചെയ്യും ഇപ്പ നമ്മളെന്നെ ഇട്ത്ത് കൊടുക്കണം കാരണം നമ്മള ഇട്ത്ത് കൊടുത്ത അവർക്ക് പറ്റ റ്റൂല്ല അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർന്നെ വാങ്ങണം അങ്ങനെ അല്ലാ തെ നമ്മളെ ഇഷ്ടം നോക്കും നോക്കൊക്കെ ചെയ്യും ഇത്പ്പൊ നല്ലതാണോന്ന് ഓരിടുത്തതിന് നല്ലതോ ചീത്തയോന്ന് മാത്രമേ നോക്കുള്ളൂ ന്നാലും തീരുമാനം അവർ തന്നെയ ആകും
ആ ആ പോ ത് മോഡല് മോഡലിനനുസരിച്ച് വാങ്ങണ് എല്ലേ മോഡലിനനുസരിച്ച് വാങ്ങല്
ആമോഡലിനനുസരിച്ച് അവക്ക് പറ്റി ആ അങ്ങനെ ഉണ്ടലൊ അങ്ങനെ വാങ്ങും അവർക്ക് പറ്റിയെങ്കി അവര്ടുക്കും അഎന്നെ നമ്മക്ക് പ റ്റിയത് അവർക്ക് പറ്റുല്ല അവ
ഇല്ല ഓല്ക് പറ്റിയത് നമുക്ക് പറ്റൂല ആ ന്നാലും അയ്ച്ചിട്ട് നല്ല മോഡലിലൊന്നും സമ്മയിക്കൊന്നുല്ല പാകത്തെ
ആൾക്കാരെടേക്ക് നടക്കുമ്പോ നല്ലതിനാണെന്ന് തോന്നിയത് ഇട്ടുടുത്തോളാൻ പറയും അത്രന്നെ അങ്ങനെ ഉം വേറെ അന്നായ്ക്കൊട്ടെ ട്ടോ
ആ അതന്നെ അ ശരി